കേക്കാം പറഞ്ഞോ
ആഹ് എനിക്കൊന്നും കേക്കുന്നില്ലായിരുന്നു എനിക്കൊന്നും കേക്കത്തില്ലായിരുന്നു, ആ ഇപ്പ കേക്കാം
ആഹ് എന്നാ എടുക്കുവായിരുന്നു
ഞാൻ ദേ എവിടെ ചുമ്മ ഇരിക്കുവായിരുന്നു
ആഹ് ചോറ് ഊണേക്കെ കഴിഞ്ഞോ
എന്തോ
ചോറോണൊക്കെ കഴിഞ്ഞോന്ന്
ഉം ഉം ഇന്ന് നേരത്തെ കഴിച്ചു ഉം
സ്പെഷ്യല്
സ്പെഷ്യൽ എന്നാ ഇന്ന് മുട്ടക്കറി വെച്ചു ഉം പിന്നെ വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഉം
ആ കുഞ്ഞ് ഉറങ്ങിയോ പിന്നെയും
ആഹ് അവള് ഭയങ്കര വഴക്കായിരുന്നേ രശ്മിയമ്മയെ ക്കാ അമ്മയെ കാണണോന്ന് പറഞ്ഞോണ്ടേ
ആഹ് ഹഹ് ഹഹ
ആഹ് ഭയങ്കര കര്ച്ചിലായിര്ന്നു ഏട്ടേടെ ട്ത്തും കെടക്കുന്നില്ല. വല്ലിമ്മേടട്ത്തും കെടക്കുന്നില്ല അമ്മൂമ്മക്ക് അടിയൊക്കെ കൊടുത്ത്
അയ്യോ ആഹ് എന്നിട്ട് ഒർങ്ങിയോ പിന്നേം.
എന്തോ?
ഒർങ്ങ്യോ പിന്നെം
ആഹ് ഒറങ്ങി ഒറങ്ങി.
ആഹ് അപ്പൊന്തേലും സ്വപ്നം കണ്ടൊക്കെ എണീട്ടതായിരിക്കുംന്നേ.
അവളെ കൊതുകെന്തോ കുത്തീന്ന് പറഞ്ഞായ്ര്ന്നേ, ഞാനെന്നിട്ട് ഒരുവിധ ചൊർഞ്ഞൊക്കെ കൊടുത്ത് ആട്ടിയാട്ടി ഒർക്കീതാ ഉറക്കിട്ടെനിക്ക് വേറൊരു കോള് വന്നപ്പഴ്ത്തേക്ക് ഞാന് വെളിയിലോട്ടിറങ്ങി, അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പഴേ ത്തേയും താണ്ടകെട്ക്ക്ണ് പിന്നെയും.
ഇതാക്കി കാറി കൂവി കരഞ്ഞ് മാരി പിന്നെ ഒരു വിതത്തിൽ കെടത്തി ഓറക്കിയിട്ടുണ്ട്. എന്നാവുംന്ന് അറിയത്തില്ലനി ഉം ഉം.
പിന്നെ മഴയുണ്ടൊങ്ങോട്ട്?
ഇത്രിം നേരം മഴ ചാറിക്കൊണ്ടിരിക്കുവായാര്ന്ന്, ഇപ്പൊ കൊറഞ്ഞേ.
ആഹ് ഇവിടിം അതെ ഇങ്ങനെ ചാറി ചാറ് നിക്കുന്നു പക്ഷെ ഭയങ്കര പെയ്തൊന്നുംല്ല്യ അങ്ങനെ.
അതാണല്ലേ. ഉം എന്തെ കുഞ്ഞെന്തെ അവളെന്നാ എട്ക്കുന്നു.
ദേ ഇവിടെ പകുതി മയക്കത്തി കെടക്കുന്നു, ഞാൻ കുലിക്കിക്കൊണ്ടിരിക്കുവായ്രുന്നു.
ആണോ ആഹ് അവ് അപ്പൊ പിന്നെ നമുക്ക് കൊറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ ഇച്ചിരൂടെ വലുതായി കഴിഞ്ഞാ തിങ്ങള്. പിന്നെ അങ്ങ് ഓട്ടോ ഇതൊക്കെയല്ലേ അതാണ് പാട്.
കാൻ പഠിക്കുവല്ലോ ആഹ് ഇപ്പംനമ്മൾ എന്തേലും ഒക്കെ ചെ ആഹ് അല്ല പറഞ്ഞോ.
ആഹ് പണ്ട് ഞാനേ ഒരു വർക്ക്ങ്ങനെ ചെയ്തോണ്ടിരിന്നപ്പഴേ രാത് ത്രീലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുവായിരുന്നു ആവർക്ക്. അതിന് അന്നേരം ഒന്ന് വള് കെടന്നു ഒറങ്ങുന്നത് കൊണ്ട് ശല്യപ്പെടുത്തലോ ഒന്നും ഇല്ലായിര്ന്നു. പാല് കൊടുത്തങ് കിടന്നാണെലും നമുക്ക് അതൊക്കെ ചെയ്യായിര്ന്നേ. ഇപ്പൊന്നും അങ്ങനെൊന്നും പ ഇടക്കിങ്ങനെ വർത്താനൊക്കെ പറയുന്നോണ്ട് ചെൽപ്പോ നമ്മള്. മിണ്ടല്ലെന്ന് പർഞ്ഞാലും വന്ന് അടുത്ത് നിന്ന് വർത്താനൊക്കെ പറയും. അതാ പ്രശ്നംഉം ഞാന്ന്നട്ട് രണ്ട് വഴ ക്ക് പർഞ്ഞാനെ കെടത്തിയത് എന്നിട്ട് ഈ ദേഷ്യം കൂടെ വന്ന് കോളും കട്ട്‌. ട്ടായ് പോയി പെട്ടെന്ന് ചേട്ടായെന്നെ എട ക്ക് വിളിച്ചു അപ്പോഴാത്തേക്ക് ഓട്ടോമാറ്റ് കോളൊന്നും അവര് പറയുന്നെഒന്നുംകേ കേക്കുന്നില്ലായിര്ന്നേ. ട്ട് അത് പെട്ടെന്ന് ഞാൻ കട്ടാക്കിട്ട് എന്ന്ട്ട് രണ്ട് വഴ ക്കൊക്കെ പർഞ്ഞ് പ്പ ഇപ്പഴും കരഞ്ഞോണ്ട് പിന്നെ എനിക്ക് സങ്കടംവന്നു കിടത്തി പിടിച്ച് ഞാൻ കേറി കെട വഴക്ക് പറഞ്ഞു കെടത്തീട്ട് ഞാൻ പിന്നെ എന്നിട്ട് ചോദിച്ചു എന്നാത്തിനാ നീ ചുമ്മാ കിടന്ന് കാറുന്നേ മൻഷ്വര് വഴക്ക് കുറെ അങ്ങ് പറഞ്ഞു അപ്പം ഏതാ എനിക്ക് അമ്മയെ കാണാൻ പറ്റാഞ്ഞോണ്ടല്ലേ അങ്ങനെ എന്തോ പർഞ്ഞു. പിന്നെ എന്നെ അങ് കെട്ടിപ്പിടിച്ച് അങ് കെടന്നു, അപ്പൊ ഇനി അങ് സങ്കടം വന്നു ഇനിഅങ്ങ് തലയിൽ ഇങ്ങനെ തൂ തൂ തൂ ത്ത് കെടത്തി ഒറങ്ങി
കാര്യം നമ്മൾക്ക് ദേഷ്യം വന്നാ എന്തേലൊക്കെ പറയുവേ. ചിലപ്പോ ഉണ്ടല്ലോ എന്തേലും വയ്യാഴ്കയും കൂടി നമുക്ക് വരുമ്പോഴായിരിക്കും ഇതിങടെ വാശി. അന്നേരം എങ് ഒന്ന് ഒറങ്ങുന്നുണ്ടോ ന്നൊക്കെ ചോദിച്ച് എങ്ങനേലൊക്കെ പിടിച്ച് ടിച്ച് വലിച്ച് ആട്ടീം തൂക്കിയൊക്കെ ഒറക്കും ഒറങ്ങി കഴിഞ്ഞഴിയുമ്പോ അങ്ങ് വിഷമാ ആണേ. അയ്യോ വഴക്കും അതെ ഇതിങ്ങടേ?
ത്തെന്നും ആയി നമ്മടെ അടുത്ത് കാണത്തൂല്ല ഇപ്പ ഇപ്പളാണല്ലോ അവൾ സ്കൂള പോകുന്നോണ്ട് ചില സമയം ഭയങ്കരായിട്ട് മിസ് ചെയ്യുവേ അപ്പൊന്ന് ലീവ് ആയി വൈകീട്ട് നമ്മളെന്തെങ്കിലും തെരെക്കിട്ട് പരിപാടിയുടെ സമയത്തായിരിക്കും വഴക്കും ബഹളവും ഒന്നാമതെ ഇവളെ ചേട്ട ട്ടായിട്ട് അല്ല കൂടുതൽ അറ്റാച്ചിങ്ങ് ഞാനു ആയിട്ടായോണ്ട് എ എപ്പഴും എന്റെ പുറകേ ഇങ്ങനെ നടക്കും.
ആഹ് ഹ ഹാ ഇവിടെയാണേലും അതെ ഏട്ടായി ആണെങ്കി ഇവളെന്ന് പറഞ്ഞോണ്ടിരിക്ക പക്ഷെ- ഇപ്പൊ കുഞ്ഞായത് കൊണ്ട് കൂടുതലും ഞങ്ങളെ ആണല്ലോ കാണുന്നേ. അച്ഛനും അമ്മയും ഞാനും ആയിട്ട് ഓക്കെയാ ഏട്ടെ റ്റൊ ഒരു ചെറിയ അത്ര സെറ്റ് ആകുന്നില്ല അപ്പൊ ഞാൻ-
എപ്പഴും കാ എപ്പോഴും കാണുന്നില്ലല്ലോ ഒന്നാമത്തെ കേസ് ഇവര് പണി ജോലിക്ക് പോവല്ലേ ഇവിടെ ആണെലും രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു. ആഹ് ഒരു ഇതല്ലേ വീട്ടീരിപ്പ് കുറവല്ലേ? പിന്നെ അതൊക്കെ കൊണ്ടാ അല്ലെങ്കി അങ്ങനെ ഒരു ഇത് വരുന്നേ ഇതാവത്തില്ലല്ലോ പെട്ടെന്ന് തന്നെ ആഹ് ഇതാണ് ഇത് അതുകൊണ്ടാ ഉം
ആഹ് ഇച്ചിരി കഴിഞ്ഞിപ്പം ആഹ് ഇല്ല ഇല്ല ഏട്ടായി വന്നില്ല എട്ടര കഴിയും വരണെങ്കിൽ.
ആണോ ആഹ് ഹാ ഹ ഹാ ഹ ആഹ് ആണോ ഏ എന്നാ വെച്ചു കറിയൊക്കെ?
കറി എന്താന്നെച്ചാ ചക്കക്കുരു മാങ്ങയുണ്ട്. പിന്നെ വഴുതനങ്ങ എന്തോ തോ അല്ല വഴുതനങ്ങയല്ല പാവയ്ക്കായും എന്തോ തോരനുണ്ട്.
ആഹ്
അങ്ങനെ എന്താണ്ടോ ഉണ്ട് ഉണക്ക മീൻ വറുത്തത്.
ഓഹ് ഇപ്പം മീനൊക്കെ എന്നാ വെലയാല്ലേ. ഇന്ന് ഇതിലാണെങ്കി മീൻ കൊണ്ടുവന്നിട്ട് ചൂടമീനൊക്കെ ഇരുന്നൂറ് രൂപ പിന്നെ ഉണ്ടായിരുന്നത് ഏതാ മറ്റേ ആ ഒരു ക്ക് ആറ്റമീ ആറ്റമീൻ നമ്മുടെ ഇതിലൊക്കെ വളർത്തുന്ന എന്നാ?
സിലോപിയായോ?
ആഹ് അത് മാ അതേ ഉള്ളായിരുന്നു പിന്നെ മേടിച്ചില്ല ന്നാൽ ഈയിട റ്റേ അയലക്കിരിനൻണ്ട് അത് സൂപ്പർ ആയിരുന്നു അരിങ്ങിയിലൊക്കെണ്ടായി മൊട്ടയില്ലേ അയിന്റെ മു ട്ടൊക്കെ ഉണ്ടായിരുന്നൂണ്ട് മേടിച്ചിട്ട് അത് വാർത്തൊക്കെ എത്തു പക്ഷെ ഭയങ്കര വെലയാ എന്നാലും- അന്ന് മേടിച്ചതാ.
ഓ എനിക്കീ പറഞ്ഞപോലെ ആ അയലക്കിരിയാൻ കൂട്ടുമ്പോ എനിക്ക് ചൊറിയും ദേഹം.
ആണോ ആ
അലർജി ഉണ്ട് ആഹ് അതുകൊണ്ട് ഞാൻ അയലഒന്നും കഴിക്കത്തില്ല എനിക്ക് എന്തോ ഇഷ്ടൊല്ല
ഇഷ്ടൊല്ലല്ലേയാ ആഹ് എനിക്ക് നേരത്തെ എന്റെ ഫേവറൈറ്റ് ആഹ് അതെ അതെ എന്റെ അച്ഛനും അതെ ഞാൻ പറയത്തില്ലായിരുന്നു നിനക്ക് രണ്ട്പേർക്കും ഒരേ കൂട്ട്.
ആഹ് ആഹ് അതെ അതെ അതെ അതെ വല്യ ഇഷ്ടായിരുന്നില്യ
പ്പക്ക് ഇതായിരുന്നു മറ്റേ അയല ആയിരുന്നു ഇഷ്ടം പിന്നെ പിന്നെ മറ്റേ ചൂര, കേര, അതകൂട്ട മീന്, വല്യ മീന് കളാ ഇഷ്ട്ടം. ഉം, അതൊക്കെ വറക്കമ്പ ഭയങ്കര ഇഷ്ട ചടക്ക്
ട്ടി, എന്റെ വീട്ടിലായിരുന്ന പ്പ എല്ലാ, ഞായറാഴ്ചയും കപ്പയും, മീനും. അപ്പൊ, മീൻ കറിയും മീൻ വറുത്തതും അങ്ങനെ ഒരു സെറ്റപ്പ ണ. അപ്പൊ, ആഴ്ചയിൽ ഒന്നേ ഉള്ളു. അതു കൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. മടുപ്പില്ലായിരുന്നു. ഹോ, ഇവട വ എന്നും ഈ മീൻ, ഇറച്ചി കണ്ട എനിക്കങ്ങ് പ്രാന്തായി. ഇതിനോടൊക്കു ള്ളൊരിഷ്ടം പോയി. ചുമ്മാങ്ങ് കഴിക്കുന്ന പോലയി പ്പൊ, എന്നും അതായത് ഈ, മീൻ എല്ലാ ദിവസവും മസ്റ്റ.
ആഹ്, ആണല്ലേ. ഉം
ഇല്ലാതെ വരുള്ളൂ. പച്ചമീനല്ലേ, ഒണക്കമീൻ, അങ്ങനെ അങ്ങനെ കാണുവേ. ഓ, അതിൻ. ഇങ്ങനെ ചൂടാക്കി, ചൂടാക്കി എടുക്കുമ്പ ങ്ങ് കല്ല് പോലാകും. എനിക്കാണെ ഇഷ്ടം.
ആഹ്, അതെ, അതെ, അതെ, അതെ മീനൊക്കെ യാണ, ഇവിടെ രൺ രണ്ട് ദിവസം. ത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല.
ആഹ്, ഇവി, ഇവിടെ വാങ്ങിക്കുമ്പോ, ഒത്തിരി അങ്ങ് വാങ്ങിക്കുവേ? അതാ പറ്റുന്നെ, എന്നിട്ട് ഞാൻ പറയു എന്നാ. അതെടുത്ത് ഫ്രിഡ്ജി വെക്ക്. എന്നിട്ട് ആവശ്യത്തിനെടുത്ത്, മസാല പെരട്ടി വറക്കാൻ പറയും. ചെലപ്പ അങ്ങനെ ചെയ്യും. ചെലപ്പോ എല്ലാം കൂടങ് വറുത്തു വെച്ചിട്ട് പിന്നെ ചൂടാക്ക. ടാക്കി ചൂടാക്കി എടുക്കുമ്പോ, ഒരു മാതിരി കല്ലുണ്ട പോലെ ഇരിക്കും എല്ലാം കൂടെ.
ആഹ്
ഉം, ഓ എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് അന്നേരം വറ് ത ന്നേരം കഴിക്കണം. അതാ ഇഷ്ടം.
ആണോ? ഉം, അതെ, അതെ, അതെ എനിക്ക്. മീങ്കറിയൊക്കെ ആണേൽ ചൂടോടെ കഴിക്കണം. ആഹ്, തെളയിലെടുത്ത് കഴിക്കണം. മീൻ വറുത്തത് ആണെങ്കി ചൂട് ആക്കുബോൾ പിറ്റേന്ന് ആവുമ്പോൾ വേറൊര്. ടേസ്റ്റ് ല്ലെ, അതെനിക്കും അങ്ങ അത്ര, ഈ ചൂരം കേര അങ്ങനെത്തെ. ഈ, തുണ്ടം മീന്കൾ കൊന്നും അത്ര പ്രശ്നമില്ല. മറ്റേ കൂട്ട് ഇച്ചിരി കൂടെ ഇതായി. അല്ലെ, ആഹ്, എനിക്കാണെ ഒരിടെക്കി. മോ അത് സംഭവം ഞാൻ ചോറ് പോലെ ഇരിക്കുന്നെ എന്നോർത്ത് മേടിക്കത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു സംഭവം. ഞാൻ, എന്റെ മനസ്. ൽ അങ്ങനെ യായിരുന്നേ? അന്നിട്ട് എടക്ക് മേടിച്ച പ്പഴത്തേക്കു ഇഷ്ടപ്പെട്ടു.
നല്ലതാ, നല്ലതാ, അത്. കറി വെക്കുന്നു.
ആഹ്, വറ്ക്കാൻ നല്ല, നല്ല ഒറപ്. ല്ലേ കഷ്ണത്തിന്. അത് ചുമ്മ പറക്കി, പ്പറക്കി, ആണെങ്കിലും വർത്താലു കറി വെച്ചാലോ? കഴിക്ക.
ഇവിടാണെ ഞാൻ പറഞ്ഞില്ലായിരു ന്നൊ? മരിച്ച കേസ്സ്. അപ്പൊ, അമ്മയൊക്കെ അങ്ങോട്ട്. ആഹ്, പോയിട്ട് ഇപ്പ വന്നതേ ഒള്ളു. ഭയങ്കര ആളാന്ന് ആഹ്, കൊച്ചിന്റെ. ആഹ്, കൊച്ചു അതിന്റെ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലാന്ന്. ഇവർ. പിന്നെ, ഇവര് മുസ്ലീങ്ങളാ, അപ്പൊ അതുകൊണ്ട് അധിക നേരം ഇങ്ങനെ വെച് വെക്കത്തില്ല. നാളെ പതിനൊന്ന് മണി. ഒക്കെ ആകുംപഴത്തേക്കും അടക്കൂന്ന പറയുന്നത് വിടെ. ഉണ്ട്, അവരുടെ ഒരു മോള് വരാ ഒരു മോള് വരാനുണ്ട്. അത് ഇന്ന് രാത്രി പത്ര സമയത്രങ്ങാണ്ട് ആകുമ്പഴത്തേക്കും.
അതെ എവിടെയാ അപ്പ അത്, ആഹ് പെണ്ണ്?
ആഹ്, പുള്ളിക്കാരിയെ ഇച്ചിരി ദൂരയാണോ, കെട്ടിച്ചേക്കുന്നത്.
ആഹ് ആഹ്
ആഹ് ആഹ് ഉം അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. ആഹ് പെട്ടെന്ന് അറ്റാക്കു വന്നാ പുള്ളി ക്കാരർ ഓൾറെഡി വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ സ്ഥലൊക്കെ ഇവര് നേര്ത്തെ അങ്ങനെ. പാട്ടം അങ്ങനെയൊന്നും കൊടുക്കത്തില്ലായിര്ന്നു. അപ്പൊ പുള്ളിക്ക് നിത്തെ മരണത്തിന്റെ കേസ് മുൻകൂട്ടി കണ്ട് അത് പാട്ടൊക്കെ കൊടുത്ത് മക്കൾടെ ഒക്കെടുത്ത് പോയി പെ ട്ടെന്ന് നിക്കത്തൊന്നൂല്ല പെട്ടെന്ന് വരുന്നേ ആയിരുന്നു ഇത്പ്പൊ കൊർച്ചു ദിവസം അവിടെ മോ മ ക്കള്ടെ അടുത്ത് നിക്കിം ഒക്കെ ചെയ്തിട്ടാണ് വന്നത്.
അയ്യോ കഷ്ടം. അപ്പൊ ഇനി അമ്മ തന്നെയായി പോവല്ലോ രണ്ട് പെമ്മക്കളല്ലേ?
ആ മറ്റേ അവര് ചെലപ്പം ഒരു മോൾ രണ്ട് പെമ്പിള്ളേരാണെ അപ്പൊ ഒരു മോള് ചെലപ്പോ വന്ന് നിക്കും. വായിരിക്കും മറ്റേയാളങ്ങ് ദൂരെ കെട്ടിച്ചേക്കുന്ന അത് വരവ് കണക്കാ. ആഹ് അപ്പം പിന്നെ തൊട്ടപ്പർത്തുപ്പർത്തൊക്കെ ആൾക്കാര് ഒള്ളോണ്ട് എന്നാലും നമ്മടെ കൂട്ടൊന്നും ഇല്ലെങ്കി പാടല്ലേ
എന്ന ആണേലും തന്നെ താമസിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാ അതൊരു ഭയങ്കര ബു
ഉം സത്യം പെമ്പിള്ളാര് നമ്ക്ക് ഒള്ള എല്ലാട്ത്തെ ഇതെങ്ങനാ നമ്ക്ക് നമ്മടെ പെങ്കൊച്ചായോണ്ട് അവരെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പഴ്ത്തേക്കും
പിൻ ഇപ്പഴേ അതോർത്ത് ടെൻ ഷനാ ദൈവമേ പെങ്കൊച്ചാന്നല്ലോ വേറെ വീട്ടി ചെല്ലണമല്ലോ
അതേല്ലേ ഇയ്യോ നമ്മക്ക് കിട്ടിയ പോലൊക്കെ അവർക്ക് കിട്ടണോന്നില്ലല്ലോ അതാണൊര് പ്രശ്നം അമ്മായപ്പമ്മാരൊക്കെയാണെ തന്നെ എങ്ങനാ എന്നാ ഒന്നും അറിയത്തില്ലോ അവളി അവള് കെട്ട്ന്നില്ലന്നൊക്കെ പർഞ്ഞേക്കുന്നെ ഞാൻ പർഞ്ഞു നീ കെട്ടണ്ടാ ആഹ് ഇടയ്ക്ക് ഇടയ്ക്ക് കെട്ടാതിരിക്ക്ന്നല്ലേ നല്ല പ്പാ അതെ അതെ പ്രായൊക്കെ ആയിട്ട് കെട്ടിയ മതീന്ന് പറയും ആർക്കറിയാം നമ്മളന്ന് ഇപ്പൊ ശരിക്കും എടയ്ക്കാണേലും ഓർക്കൂലേ ഇപ്പൊ കെട്ടണ്ടാര്ന്നു കൊറച്ചൂടെ കഴിഞ്ഞ് കെ ട്ടിയാ മതിയാര്ന്നു ഞാൻ എടയ്ക്ക് ഓർക്കാറുണ്ട് ഉം
ത്ത് ഓർക്കും നമ്മള് ഫീ ഈ കൊറച്ചൂടെക്കെ ഒരു ജോലി
ആഹ് അത് തന്നെ ഒരു
കാര്യം ലൈഫ് ലൈഫ് കൊള്ളത്തില്ലാഞ്ഞിട്ടല്ല പക്ഷെ എന്തോരു ജോലീം കൂടെ ആയിട്ട് മതിയായിരുന്നു എന്നൊരു തോന്നൽ എടയ്
ഇപ്പല്ലേ എല്ലാരും അത് അപ്ഡേറ്റഡ് ആയെ ഒരു പത്തിരുവത്തെട്ട് വയസ്സാവുമ്പോ കെ
എടീ എന്റെ ആങ്ങള എന്നോട് ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞ കല്യാണം അല്ല ജോലിയായിട്ട് കെട്ടിയാ മതീന്ന് അപ്പൊ വീട്ട്കാരും എല്ലാം കൂടങ്ങ് നിർബന്ധിച്ചങ്ങ് നടന്നു പക്ഷെ പിന്നെയാണ് അതി ന്റെയൊരു വെല മനസ്സിലായത്
അപ്പൊ എന്റെ വീട്ടുകാരായിട്ട് വല്ലേ ഞാനും വീട്ട് പോവു ആഹ് ശരിയെടി ഓക്കേ കാണാം